ഹലോ
ഹലോ ആഹ് കേക്കുന്നുണ്ടോ?
ഓഹ്, കേക്കുന്നുണ്ട്.
ഏഹ്.
ഓഹ് സുഖം, മഴണ്ടോ അവടെ?
ഇവടെ ഭയങ്കര മഴയായിരുന്നു, വൈകിട്ട് വരെ മഴയായിരുന്ന്.
ആഹ് ഇവടെ നല്ല വെയിലായിരുന്നു. നല്ല വെയിൽ വച്ചാ പൊരി വെയില്.
ആണോ ഞങ്ങക്ക് ഇന്നലെയൊക്കെ നല്ല വെയിലുണ്ടായിരുന്ന്.
ഇപ്പൊ കൊർസായിട്ട് അങ്ങനെ പെയ്യലില്ല ഇന്ന് ഇപ്പ വൈകുന്നേരം ഒന്ന് പെയ്തു പോയി. ചെറുങ്ങനെ ഒന്ന് പെയ്തു പോയി മഴ അധികയാലും പ്രശ്നാണ്.
ആണല്ലെ അയ്യോ ആന്ന് സത്യം മഴ ഒന്നായി വെള്ളപോക്കം അങ്ങനെയൊക്കെ പ്രശ്നം വരുന്നേ ആന്നോ?
ആഹ് വെള്ളപ്പൊക്കം വടെ എടുത്ത് വരെ എത്തും. ഞങ്ങൾ അങ്ങോട്ട് കേറല്ല അടുത്ത വീടുകളൊക്കെ പോയി പോവും
അയ്യോ
അത്യാവശ്യം വെള്ളം ഇവിടെ അടുത്ത് ഫുള്ള് വയലും പാടങ്ങളും ഒക്കെ ആയിരുന്നോണ്ടേ ഫുള്ള് വെള്ളാവും ആഹ് അതാണ് ഞാൻ ഇതുവരെ ഇങ്ങോട്ട് കേറിയിട്ടില്ല ഇവിടെ അടുത്തുള്ള വീട് ഫുള്ള് കേറിയിട്ട്ണ്ട് ഒരു വീടിന്റെ കിണറ് ഫുള്ള് മൂടി ആഹ് ഒരു മറ്റേ രണ്ടായിരത്തി പതിനെട്ട് ഇല്ലെരുന്നോ? ആ സമയത്ത് നന്നായിട്ട് വെള്ളമായിരുന്നു.
ആഹ് നമുക്കത് കാണന്ന് തന്നെ വിഷമല്ലേന്ന്
ആഹ് ഒരു വിഷമാണ ഇത്
ആഹ് സത്യാണ്
പാമ്പും, ചേരയും അതും ഇതും ഒക്കെ ഉണ്ടാവും ചെയ്യൂ പിന്നെ ഇപ്പ എല്ലാരും മേലോട്ട് വീട് എടുക്ക മേലോട്ട് റൂം എടുത്തിട്ട് എല്ലാം മേലോട്ട് ആക്കി വക്കും.
ഓ മഴ സമയാവുമ്പോ
ആ മഴ സമയം ആവുമ്പോ വെള്ളം വരുന്നെന്ന് കണ്ടാല് അ- അപ്പൊ മേലോട്ട് കയറ്റി വെക്കും മറ്റേ ഓരോരുത്തര് ഓരോരുത്തരുടെ കുടുംബക്കാർ വീട്ടിലോ എവിടേലും പോയി നിക്കു
അയ്യോ എന്താ ബുദ്ധിമുട്ട അതൊക്കെ നമ്മൾങ്ങനെയൊക്കെ ആഹ് നമ്മളിങ്ങനെ കേിട്ടുണ്ട് വെള്ളപ്പൊക്ക ആവുമ്പം ദുരിതാശ്വാസ ക്യാമ്പിൽ പോകുമെന്നും റിലേറ്റീവ്സിന്റെ വീട്ടിൽ പോകുന്നൊക്കെ കേട്ടിട്ടുണ്ട്.
ബുദ്ധിമുട്ടാണത് ഇതുവരെ ഞങ്ങൾക്ക് അങ്ങനെ ഉണ്ടായില്ല എന്നന്നെ ഉണ്ടാവാട്ടെക്കട്ടെ
ആഹ് അത് തന്നെ അതല്ല അടുത്ത വരെ വരുമെന്ന്
അടുത്ത് വരെ വരൂ പിന്നെ കോല് കുത്തി വെക്കും വെള്ളത്തിന്റെ അത് മനസ്സിലാക്കാൻ വേണ്ടീട്ട് കൂടിയോ ഇറങ്ങിയോന്നൊക്കെ അറിയാൻ വേണ്ടി ഒരു വെയിലറച്ചാൽ അത് പെട്ടെന്ന് പോകും ചെയ്യൂട്ടോ എന്നാലും ആ ഒരു മഴന്റെ തീവ്രതയില് അങ്ങനെ വെള്ളം കേറും.
ഓ അതെ വയലാണ് അടുത്തൊക്കെ വയലാണ്
ഫുള്ള് വയലാ ഈ സ പിന്നെ സ് ഈ സങ്കേതംമല്ലേ സങ്കേതമൊക്കെ കെട്ടിട്ടുണ്ടാവും. ഫുള്ള് വയല് റോഡും വയലും ഒരുപോലെയുള്ള സ്ഥലം.
ഓ സങ്കേതം എന്ന് വച്ചാ
സങ്കേതം എന്ന് പറഞ്ഞരു സ്ഥലം ഉണ്ട് അവിടെ റോ ഡും വയലും ഒരേ പോലെ രണ്ടു ഭാഗത്തും വയലുകളും നടുക്കൂട റോഡവാ അത് വേടിയാന്ന് നമ്മക്ക് മനസ്സിലാവൂല്ല മഴ പെയ്തി കഴിഞ്ഞാൽ റോഡ് എവിടെയാ വയല ഏതാന്ന് മനസ്സിലാവില്ല അത അവസ്ഥ പക്ഷെ ഒരുപാട് ആൾക്കാര് വരും കാണാൻ വേണ്ടിയിട്ട്
ആണല്ലേ ആഹ് കാണാൻ നല്ലത്ണ്ടാ അയ്യോ നമ്മൾനെ നമ്മളീന്ന് കേട്ടിട്ടേ ഒള്ളു എന്നന്നെ വെള്ളം നമ്മുടെ ഏരിയെന്നും വെള്ളം കേറുന്ന ഏരിയല്ല
ആഹ് വെള്ള വെള്ളത്തിന് ബുദ്ധിമുട്ട്ണ്ടോ?
ഇല്ല ഇല്ല വെള്ളത്തിന് ബുദ്ധിമുട്ടും ഇല്ല
ഇന്റെ വീട്ട്ലിതുപോലെ വയലൊക്കെയാണ് പക്ഷെ ഇങ്ങൻത്തൊരു പ്രശ്നംല്ല ഭർത്താവിന്റെ വീട്ടില് വെള്ളത്തിനെഴുതാ വെള്ളംല്ല അത്യാവശ്യണ്ട് ബുദ്ധിമുട്ട് അല്ല വെള്ളം കേറുന്ന സ്ഥല.
ആഹ് ഹാ ഹാ ഹാ
എന്റെട വയല് ആണ് എന്നാലും അങ്ങനെ പ്രശ്നൊന്നുല്ല. നല്ല ചൂടൊക്കെ ആകുമ്പം ഒന്ന് കളറൊക്കെ മാറും വെള്ളത്തിന്. എന്റെ വീട്ട്ലൊക്കെ ഇവിടെ പിന്നെ അങ്ങനെയൊന്നുല്ല
നിങ്ങക്ക് വയലൊക്കെ ആയണ്ട് കൃഷിയെല്ലാം ഉണ്ടല്ലേ എല്ലാ
കൃഷിയൊന്നൂല്യ പിന്നെ കുടുംബക്കാരൊക്കെ ചെയ്യും ഞങ്ങളങ്ങനെന്നും ചെയ്യേല്ല ഒന്നാമത് മക്കളെ വയ്ത്താല പാച്ചിലായതോണ്ട യ്നൊന്നും നേരംതന്നെ കിട്ടലി
അല്ല നിങ്ങടെ അച്ഛനും അമ്മയുംക്കെ ചെയ്യത്തില്ലേ?
ഇല്ല്യ അച്ഛ മരിച്ചോയി പിന്നെ അമ്മയ്ക്ക് പണിയുണ്ട് അതുകൊണ്ട് അങ്ങനെയല്ല പിന്നെ ഇവടെ ഹസ്ബന്റിന്റെ വീട്ടില് പച്ചമുളക് അത് ഇത് അങ്ങനെ കൊറച്ചൊക്കെണ്ട്
ആഹ്
പിന്നെ വഴുതന ഉം മറ്റേ എന്തേയ്നു അയ്നു പറയാ ചൊരങ്ങ്യാ അങ്ങനെ
ആഹ് ഹാ ഹാ ഹാ അത്യാവശ്യം വീട്ടിലുള്ള പച്ചക്കറികളൊക്കെ
ആഹ് കൊറച്ചൊക്കെണ്ട് പിന്നെ കർമൂസ ചക്ക മാങ്ങ അത് ഇത് അത് വേറിം
ആഹ്
അത്യാവശ്യഘട്ടം വന്നാ എന്തെങ്കിലൊക്കെ തിന്നാം അണ്ട
ആഹ് ഉണ്ട് നമ്മക്കുംങ്ങനെ പപ്പായെക്കെ ഉണ്ട് പപ്പായ മുരിങ്ങയില മുരിങ്ങ
ആഹ് അതന്നെ മുരിങ്ങേന്റെല ഒക്കെ പിന്നെ ഈ ചീരേന്റെല മത്തന്റെല അങ്ങനെ ത്തെലകളൊക്കെ വെയ്ക്കും
ആഹ് നമ്മളും അതെല്ലാം വെയ്ക്ക്യും നമുക്ക് ചീരകളുണ്ട് പല ടൈപ്പില് ചീരകളുണ്ട്
ആഹ് ഈ തേങ്ങ ഒതുക്കിയിട്ട് വെക്കാൻ നല്ല രസാണല്ലോ
ആഹ് ഹാ ഹാ നമ്മളങ്ങനെന്നെ വെക്കുന്നത് തേങ്ങ യൂസെയ്യും ഉം എന്താ പരുപ്പകറിയും ഏഹ് പിന്നെ ചീരയിട്ട് പരിപ്പ് കറിയും വെക്കും
ആഹ് അത് ഇവടെ വെക്കലിണ്ട് ഇവടെ ചീരേന്റെ തലേം മുരിങ്ങേന്റെലൊക്കെ കോഴിമുട്ട പൊട്ടിച്ചോയിക്കല്ലോ അത് വല്യ
ആഹ് അത് ആഹ് നം നമ്മളും ചെയ്യൂത്
ആഹ് ചെറിയുള്ളിയും പിന്നെ തേങ്ങ്‌യൊക്കെ ഒതുക്കിയിട്ടിട്ട് കോഴിമുട്ട പൊട്ടിച്ചു പാരും
ആഹ് അപ്പഴത്തെരു ടേസ്റ്റ് ഉണ്ട് ആഹ് അത് നല്ല ടേസ്റ്റ്
ആഹ് അതന്നെ ചീരേന്റെ എലേലും ചെയ്യാം നല്ല രസ
അഹ് അഹ് നമ്മൾ മുരുങ്ങയിലെലും ചീരയിലെലുവൊക്കെ ചെയ്യും
പിന്നെ താളിപ്പ്ണ്ടാക്കേല്ലേ മുരിങ്ങേന്റെല
ആഹ് ഉണ്ടാക്കും ചിലപ്പോ നമ്മള് സാമ്പാർലും ഇടും സാമ്പാർ കടു‌വർ സമയത്തെ കൊറച്ച് ഒരു പിടി ഇടും മുരിങ്ങേല എങ്ങനെ തിന്നാലും ആഹ് നല്ലയാണ് ഒരുപാട് ഇടത്തില്ല ഒരു കൊറച്ചിടും
മുരിങ്ങേന്റെല പിന്നെ തിന്നണംന്നാണല്ലോ ഗർഭിണി ആയിരിക്കുമ്പൊക്കെ എപ്പഴും കഴിക്കേണ്ട ഒരു സാധനാണ്
ആഹ് നമ്മളൊക്കെ ഗർഭിണി ഞാനൊക്കെ ഗർഭിണി ആയിരിക്കുമ്പോഴിങ്ങനെ പറയിന്ന കേക്കാം കൊണ്ടും മുരിങ്ങിയെല നല്ലതാണ് ഇപ്പം പിന്നെ അയിനെ സൂപ്പർ ഫുഡെന്നാ പറയുന്നത് മുരിങ്ങയിലക്ക് എല്ലാ വിറ്റാമിൻസിനും എല്ലാ വിറ്റാമിൻസും ഉണ്ട്
ഞാനൊക്കെ മുരിങ്ങേന്റെല കഴിച്ചേന് കയ്യും കണക്കൂല്ല നല്ലം കഴിച്ചി ട്ടുണ്ട്
ആഹ്
അതുകൊണ്ട് നല്ലതുമാണ് ശരീരത്തിനൊരു ഒരു പ്രശ്നവുല്ല ആരോഗ്യമുണ്ട് അതോണ്ട് പക്ഷെ പണ്ടത്തെ ആൾക്കാ ക്കാരെ അത്ര ആരോഗ്യൊന്നും ഇപ്പത്തെ പെണ്ണുങ്ങക്ക് ഇല്ല ഉം ഇല്ല പെണ്ണുങ്ങക്ക് ന്നല്ല എല്ലാരുക്കും കണക്കന്നെയാ ഞാ ഇല്ല കുറവാണ് ഇപ്പഴ് പണ്ടേ ചെറുപ്പംതൊട്ടേ അസുഖാണെല്ലാർക്കും
അസുഖവാണ് ഫാസ്റ്റ് ഫുഡ് അല്ലേ കൂടുതലും കഴിക്കുന്നത് പണ്ട് ഫാസ്റ്റ് ഫുഡൊന്നും ഇല്ലല്ലോ അന്ന് വീട്ടി വെക്കുന്ന കഞ്ഞിയും ചോറും അല്ലേ കഴിക്കൂ പിന്നെ അതുപോലെ അന്നത്തെ ആഹാരത്തിന് ഇത്രയും കെമിക്കൽസും ഇല്ലല്ലോ
ഇല്ല അവര് കാ എ പറമ്പിന്ന് കിട്ടുന്ന ചേനയും ചേമ്പും ഒക്കെ വയ്ക്കൂല്ലോ അവര്
ഇപ്പൊ എല്ലാരും വെജിറ്റബിൾസ് എല്ലാം വെളിയിന്നാ വരുന്നെ വെളിയിന്ന് വരു തേ തമിഴ്നാട്ടിന്നൊക്കെ വെഷടിച്ചു വരുന്നേ ഉം അത അവര് പറയുവല്ലോ ആ മ്മളതല്ലേ കഴിക്കുന്നേ അപ്പ പറയുവല്ലോ കറിവേപ്പിലയൊന്നും ട്ടും വെളീന്ന് മേടിക്കുന്ന കഴിക്കത്ത ഏറ്റവും കൂടുതൽ വിഷം അടിക്കുന്ന ഇലാണെന്ന് പക്ഷെ നമ്മള് വീട് ള്ള കറിവേപ്പ്ലയായിട്ടും പിച്ചി കൊണ്ട് വെച്ച് രണ്ട് ഒരു മണിക്കൂറ് കഴിയുന്നേനുമ്പേ അത് വാടിപ്പോ പോത്തിട്ടീ പക്ഷേ ഈ ക കടേന്ന് മേടിച്ചോണ്ടിരുന്ന എത്ര അതെയതെ അതരി തരും പക്ഷെ നമ്മള് കടേന്ന് മേടിച്ചൊണ്ടിരുന്നതേ എ ആ കടെലിരിക്കുമ്പോഴും നല്ല ഫ്രഷ് ആയി ട്ടിരിക്കും വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാ എന്തൊരു വെലെ എലയാണ് ഇന്നലെ അത് പറയ വല്ല്യയ എല്ലയാണ് അവര് പറയുന്നത് എന്താണോ യാ ആ എല കറിവേപ്പിലെയാണ് ഏറ്റവും കൂടുതല് അവോയ്ഡ് ചെയ്യേണ്ടെന്ന് അതല്ലാണ് ഏറ്റവും കൂടുതല് വിഷന്ന് എല കേടാവും ആ എല്ലാം കേടാവാതിരിക്കൻ അവര് വെഷത്തി മുക്കിയ ഇവിടുന്നെന്ന്
ആഹ് അതെ അതെ എമ്പളത് വാങ്ങി കഴിക്കും ഒരു വഴിയില്ലേറ്റ് മ്മളത് വാങ്ങും
ക്ഷേ നമ്മളെ പുതിനനൊയെക്കെ നമ്മടെ വീട്ടിലുണ്ട് പുതിന ഇല
ആഹ് ഇവിടെ എല്ലാം വാങ്ങു
അല്ല പുതിന നമ്മള് കടെന്ന് മേടിക്കത്തില്ലേ അയിന്റെ ഒരു തണ്ടെടുത്ത് വെച്ചാൽ മതി ക് ളിച്ചോളും
ആണ്ല്ലേ ഇങ്ങള് മറ്റെ സാമ്പാർ ചീര ണ്ടോ അവിടെ സൈഡ് കൂടെ മുൾള്ള സാനം അങ്ങനത്തെ ഒവ്‌ല്ലെ ആ ഒരു മല്ലിച്ചെപ്പ് മല്ലിയിലേന്റെ ഒരു ചൊവൊക്കെ ള്ളേ ആഹ് ആ അതിനെ ഞങ്ങളിവിടെ സാമ്പാർ ചീരന്നൊക്കെ പറയും
നമ്മളയിന് മല്ലിയല്ലാന്ന് പറയുന്നേ മല്ലിയുടെ ഒരു മണല്ലേ
ഞാനെല്ലത്തിലുടും
ആഹ് നമ്മു
അല്ലെങ്കി തൻ ചിക്കൻ നോൺ വെജിൽ ഉള്ളിടും
ആഹ് എല്ലാത്തിലുടും
ആ നല്ല രസാണ് അത് കഴിക്കാ എന്റെ ഒരു ചോവ വരുമ്പോ തന്നെ നല്ല രസാ സാമ്പാർലുടും ആഹ് നല്ല രസാ
അഹ്
പിന്നെ എന്തെ റോസ്റ്റ് ണ്ടാക്കുന്നെ ലോക്കെടും സോയബീൻ റോസ്റ്റ്
ആഹ് പക്ഷെ അതിന് വല്യ അയിന് വല്യ കെയറും കൊടുക്കണ്ട ഒരു മൂട് കൊണ്ടുവച്ചാ പറമ്പ് നെറയെ ആവും
ആഹ് ചെ ഒരു ചെറിയ ഭഷണം ഇട്ടൽന്നെ അതിന്റെ ഒരു ടേസ്റ്റ് ണ്ടാവും ഇവിടെ അതെരുപാടുണ്ടാവും
അം ഞാനേ പുതിനയില ഒരി ക്ക് മേടിച്ചപ്പോ വെറുതെ ഒന്ന് കുഴിച്ചു വെച്ചത് അതങ്ങ് കളിച്ച് കളിച്ചിട്ട് ചട്ടിയിലൊക്കെ ആഹ് നല്ലോരുണ്ട് ചട്ടിയിലെല്ലാം അതിൻ്റെ മേടിക്കത്തില്ല കടേന്ന് മേടിക്കും നമ്മള് ആര് വന്നാലും കൊടുത്ത് കൊടുക്കും
മല്ലീച്ചെപ്പും എല്ലാരും ഉണ്ടാക്കുന്നുണ്ടന്ന് തോന്നുന്നുണ്ട് എതക്കോ വീടുകളില് കണ്ടീണ്ട് മല്ലിച്ചെപ്പ് ആ ഇതുപോലെ ഇങ്ങനെ കുത്തി വെച്ചിട്ട് ഇണ്ടാവണതായിരിക്കും
പിന്നെ മ പുതിന പുതയില ഞാൻ ആര് വന്നാലും അവർക്ക് കൊടുത്തു വിടും വീട്ടിൽ കൊണ്ടുനട് ഒരു പക്ഷേ നമ്മടെന്ന് പോയാലും അവർക്ക് കൊടുക്കും ട്ടു വരുന്നേ പക്ഷേ അവരൊക്കെ പറയുന്നേ ഞങ്ങള് നട്ടിട്ട് കളിച്ചില്ലന്ന് പറയും
അത് ഓരോരോ കൈയിന്റെ ഇതിന് പോലെയാ ചില ഒരു ആ നട്ടുമ്പം ആഹ് കയ്യിൻ്റെതും മണ്ണിൻ്റെതും ഉണ്ട് പറയാ ചിലൊരു നട്ട എന്തും നന്നായിട്ടുണ്ടാവും
ആഹാ ആഹാ ഹാ
ചെലോര്ത് ഇൻ്റൊര് ഏട്ടൻണ്ട്. ആ ഏട്ടന് എന്ത് വെച്ചാലും നല്ലോണ്ണം ഉണ്ടാവും.
ആണല്ലെ
പെട്ടെന്ന് കായും പൂവൊക്കെടൂ ഞാനാ തില് റ്റ് വെച്ചാ ഒന്നും ഉണ്ടാവില്ല ചെലപ്പം വാടി പോകും.
ആഹ് അത് ഇങ്ങനെ പറയുന്നെ ഞാനും കേട്ടിട്ടുണ്ട് ഉം
ഒരു സ്നേഹത്തോടെ ഓരൊരു ഇതില് വേണം വ്യക്കാൻ ക്കത്ര ഇതൊന്നും ഇണ്ടാവൂല. പിന്നെ അയ്നോടൊര് ഇഷ്ടം തോന്നണം. കൃഷി ചെയ്യാനും ഒക്കെത്തിനും.
ആഹ് കപ്പയൊക്കെ ഉണ്ടോ
എന്താ
കപ്പ കപ്പ
കപ്പ ഇല്ല. കപ്പ ആദ്യം ഇണ്ടായിരുന്നു ഇപ്പയില്ല ഈ പന്നീന്റെ ശല്യം കൊണ്ടേ ഉള്ള് മാന്തി ഇടും പിന്നെ വെച്ചിട്ട് കാര്യല്ലല്ലോ. പിന്നെ ചേനയായാലും ഒക്കെ മാന്തിടാ ഒരു ചേന മുഴുവനായിട്ട് കഴിച്ചു ഒരിത്തിരി എന്തോ ബാക്കിള്ളൂ
ആഹ് പന്നിയാന്നെങ്കി ഇതെല്ലാം എടുത്തോണ്ട്പോവും ചെ കപ്പയെല്ലാം അത് ഒത്തിരി കായായി വരുമ്പോഴാന്ന് മൂക്കാറാകുമ്പഴാന്ന് വന്ന് എടുത്തൊണ്ട് പോകുന്നത്.
ആഹ് ശരിട്ടൊന്നാല്
ഓഹ് ശെരി ഓക്കെ ഓക്കെ